ഹലോ
എന്നിട്ട് എന്തൊക്കെ
ആഹ് സുഖം അങ്ങനെ പോണു പിന്നെ പിന്നെ എന്താണ് എന്താ എന്താപചോയിക്കണവി
ഗെസ്റ്റ്ക്കാങ്ങട്ട് എന്നാ പോയത്?
ഗസ്റ്റ്ര രാ അവ അവര് രാ വൈന്നേരം വന്നിരുന്നേ ശ ശനി വൈന്നേരം വന്നു പിറ്റേന്ന് രാവിലെ ഒരു പത്തുമണിയായപ്പോ പോയി
ആഹ് എനിക്കുഅങ്ങനെ തന്നെ ഇൻ്റത് ഞായറാഴ്ച പിന്നെ വൈന്നേരം വന്നത് തിങ്കളാഴ്ച ഒരു പതരയൊക്കെ ആയപോ പോയി ആഹ്ആഹ്
ആഹ്ശേ
ഇൻക്ക്ങ്ങട്ട് എനിക്കങ്ങനെറിയ കുട്ടികളൊക്കെ ചെറിയ കുട്ട്യാളുണ്ട് ഇവര് ഫുഡ് ഇടുക്കാ ഞാന ഇൻക്ക് ചുമരിമല് ഒന്നും ആകൂല ഇന്ക് ഇഷ്ടല്ല,
ഞാനുംനിങ്ങളും ഒരേ വൈബും ഒരേ ചിന്താഗതിയള്ള മനുഷ്യന്മാരാ തോന്നണ്
ഇൻക്ഞാൻഇങ്ങട്ട് ല്ലാരു ഇൻക്കെ ഹ് ഞാാന് ഒരാൾ വന്ന് കൊ റച്ചാൾക്കാർ വന്ന് പോയ കാക്കുന്റെ കളിയക്കും പിറ്റേസം ഞാന് കാക്കുന്റെ ഫോൺ എടുക്കൂല്ല എനിക്ക് തക്കരം പണി ഞാന് ഒന്നെങ്കി വൈറ്റ് ഇടുക്കുട്ടോ കുന്റെ മോൻ്റവൈറ്റ്സഎടുത് തൊട്ച് കഴിഞാ പെട്ടെന്ന് പോരും അല്ലെങ്കിൽ ഞാന് മീഷോന്ന് മറ്റ ഇ ത് ഓർഡർ ചെയ് മറ്റെ എപ്പഴും വിചാരിക്കും പക്ഷെ ഓഡ
ആഹ് ഞാനും അതന്നെഇ ഇപ് ഇപ്പൊ അത്യാവശ്യം ഓർഡർ ചെയ്യനുള കോലയയിട്ടുണ്ട് വൈറ്റാണ് പക്ഷെ ഞമ്മക്ക് അത് കാണുന്നൊർക്ക് അത്ര ഒഓഒ ബോറയി
പക്ഷെ നിക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇങ്ങട്ട്ട പിന്നെ മു റ്റതിക്കണെങ്കിലൊ ഞാൻ മഴ പെയ്യുന്ന് വിചാരിച്ചു ഞങ്ങള് മുന്നിത്തെ മെയിൻറോട് മന്ന് ഒര് ഇത്തിരി ഒരു ഒരു അമ്പത് മീറ്റർ വിട്ടിട്ടാണ് ഞങ്ങളുടെ വീട് അപ്പൊ ആ റോഡ് കൊ റച്ച് പിന്നെ എന്ത മണിന്റെ റോഡില്ലേ അതാണ് അതൊക്കു വന്ന സമയത്ത് മഴ ചാറി അത് കൂടി കുട്ടികൾ അങ്ങോ് ഒഓടിയിട്ട് കട്ടക്കമകൂടിനടന്നിക്കൺ ഞാനെച്ച കട്ടയും കൂടി തൊടച്ച കാണ്ട് മുറ്റക്കൊണ്ട് നടക്കണ മനസത്തിയാ
ഇത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ച് ങ്ങള് പറഞ്ഞിനിലോ എന്നോട് മോപ്പ് അയിന് ഒരു മോപ്പ് വാങ്ങിയ മതി
ചേർങ്ങനെ ഇന്നങ്ങനെ നോക്കി പടച്ചോനെ ഒരു മഴ പെയ്തെങ്കി വിചാരിച്ച പക്ഷെ പെയിനില്ല നാളെ ഇനി ഇറങ്ങേണ്ടി വരു ഇന്ന്പ്പോർ ഉള് കൂടി ഉള്ളത് ത തട്ടി നിരൊക്കെ അപെകിന് ഇന്നലെ ഫുള്ളാക്കാൻ പറ്റില്ല ഇന്നലെ
ഇത്ര അലക്കാൻ നമ്മള് മെഷീനിലാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല്യ എത്രങ്ങോനം അലക്കാന ഇവരും കിങ്ങട്ട് പൊതപ്പോക്കെ ഇത് അതൊരു കോസടി പി കംഫേർട്ടർ ബ്ലാങ്കറ്റ്സ് മൂന്നെണ്ണോ ഞാനാണെങ്കിൽ ഇവര് പെട്ടെന്ന് പോലാച്ചിട്ട് ഷീറ്റിന്റെ മുകളിലൂടെ അടുത്ത പട്ഷീറ്റ ആണ് വിരിച്ചക്കയിരിന്നത്
ആഹ
രണ്ടു പേഷീട്ടും ബാടെ തിരുമ്പാനായി
ഒക്കെ അങ്ങട്ട് തിരുമ്പാനാവേ ഇങ്ങോട്ട് ആകപ്പാടെ അതും പ്ലേറ്റെളും അതെ ഓല ആഹ ഇപ്പം കുഞ്ഞാമായിട്ട്ഓലിയ പാത്രം കഴിക്കാനൊക്കെ കൊടുത്ത ഇങ്ങോട്ട് ഓല നിനിക്ക് സ്പൂണ് വെക്കണ സ്ഥലത്ത്ന്റെ സ്പൂണ് വെക്കണം
ആഹ എനിക്ക് ആര് കൂടേന്നെ നിഷ ഇഷ്ടമല്ല ആഹ എനിക്ക് കൂടണ ഇഷ്ടല്ല കാരണം എന്താ വെച്ചാൽ നഞമ്മള് നമ്മള് ഞാൻങ്ങനെ ചെയ്യുമ്പോൾ ഇവര് ചെയ്യണം നോക്കും ചെയ്യുമ്പോല തന്നെ ഇവർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനക്ക്ത് തോകളൂ അപ്പൊ അതിന ന്നല്ല നമ്മളെ ഒറ്റക്കെ എടുക്കാ എങ്ങനെ തായാലും മേണ്ടില്ല പിന്നെ അതിന്റെ ഇടയിൽ ഒരു കുട്ടി വന്നാണ്ട് ഇവർക്ക് നല്ലത് കൗതുകമാണ് അല്ലെങ്ക ഒരു വാഷസ് ബേസിന്റെ അത് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതില് ഫുള്ള് വെള്ളം നിറഞ്ഞഞ് അത് പിന്നീട് പ്രെസ്സ് ചെയ്തപ്പോ ഒന്നായിട്ട് ഓവർ ഫ്ലോ ആയിട്ട് താഴത്ത കൂടി ഇങ്ങട്ട് ഒലിച്ച ഒന്നായിട്ട് ൻ്റെ റബേ എന്നിട്ട് ഞാനത് കൊണ്ട അപ്പൊ ഞാനത് മൊത്തം കുമ്പിട്ട് വാഷ് വൈസിന്റെ ചോട് പറണുമ്പോ അടി ചെറങ്ങനെയല്ലത് പേസ ഉണ്ടാവുള്ളു അത് മൊത്തം ഞാൻ തൊടച്ച് കാരണം അത അത്രയും വെള്ളം നമ്മള് അതുകൊണ്ട് പരുന്ന് കിടക്കുമ്പോ എത്രങ്ങാനുംം വെള്ളം ഉണ്ടാവും
ആഹ
അന്ന എനിക്ക് ആകെ സങ്കടം എന്റെ കണന്ന് വെള്ളം വര എനിക്ക് നമുക്ക് വ്യയ്യതാവുമ്പോ നമുക്ക്ഓവർ സ്ട്രെസ്ഡ ആണല്ലോ നമ്മള്
ആഹ് സത്യോ അത് ഈ ഒരു സീറ്റിയ നിനക്ക് പിന്നെ ആ ഒരു സിറ്റുവേഷൻ കേണ്ടിയല്ലേ പോയി സംബദ്ധിച്ചപ്പോ
എനിക്ക് വയറോണ്ട് കുമ്പ ടാനും വഞ്ഞ ഇരുന്ന നിസ്കരിക്കല് എന്നിട്ട് അതുകൊണ്ടും എനിക്ക് വ എന്നിട്ട് അയലൊ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്ന ആഹ ഒരാണ് അപ്പോൾ അവന് ഗിവ് എ മാച്ച് ഐ ഐ വിൽ ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ഒരു അല്പ്പും വേണ്ട എനിക്ക് പിന്നെ എന്റെ വൈറ്റ് കർട്ടൺ ഞാൻ ആഹ ആർച്ചിന്റെ അവിടെ വൈറ്റ് കർട്ടൺ ഇ വാഷ് ബസിൻ്റെ അടുത്തായിട്ട് ആഹ ആർച്ചുള്ളത് എന്നിട്ട് എന്ത് ചെയ്ത് ആഹ വയറ്റ് കാട്ടാണ് ഈ കുട്ടിണ്ട് ഈ വാശ് വേസിക്ക് ഇട്ടുകണ അതിന്റെ ഒരു തല ഞാൻ വിച്ചത ഇതക്ക ഏത് തി എനിക്ക് അങ്ങനല്ല കുട്ടികളോട് എനിക്ക് ദേഷ്യം ഒന്നുമല്ല കുട്ടികളോട് ഞാൻ നല്ലതായിട്ടാ പറയണേ
തന്നെ പക്ഷെ നമുക്ക്ത്ങ്ങട്ട് അക്സെപ്റ്റ് ചെയ്യാന ഇങ്ങോട്ട് ബുദ്ധിമുട്ട് മനസ കൊറക്കെ പറയും
ആഹ ചെറുതിന്റെ കയ്യിൽ ഒരു പെന്ന്ണ്ടായി
ഞാൻ എന്റെ മോനെ മോനന്റെ മോളെ പെൻസൽ എടുത്താ ഞാൻ അപ പ്പൊ എന്താ ചെയ്യാറിയോ അതിന്റെ മൊന കഴിച്ച പൊട്ടിക്കും കൊടുക്കും എന്നചാ വീർപ്പിച്ചാല മണ്ടഓ പെസടുത്താ അവ വണ്ടരും അപ്പ ഞാൻ എന്തയും ഒന് എനിക്ക് അറിയില്ലത് മനള്ളതാണല്ല
ആഹ ഓക്ക് പേപ്പറും ക്യാൻവാസും ഒക്കെ കൊടുക്കണേക്കാൾ അവക്ക് ഇഷ്ട ചുമരിമല ഇഴ്താനായിരിക്കും പിന്നെ മാ ന്നമ്മളെ മക്കൾന്ന് പറയുമ്പോ അവരിങ്ങനെ ഇതൊന്നും ചെയ്യണില്ലല്ലോ ഒരടങ്ങി നി നിക്ക്ണ്ടോണ്ട് നമുക്ക് എല്ലാ മക്കളും അങ്ങനെ ആവണം നമ്മള്
ആ ഇന്റെ മക്കള് അടങ്ങി നിക്കില്ലേ പ്പടങ്ങി നിക്കുലാന്റെ മക്കൾ പക്ഷെ എന്റെ മക്കള് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൊട്ടിക്കും ഞാന് അഹ് ൻ്റെ തല അ ഇത് മറ്റേതങ്ങനല്ലേ പൂക്ക് ഇന്നട്ടഅസറ്റിൻസ് തറവാട്ടിന്ന് തറവാട്ടകന് എടക്കൊരു വരവ് വന്ന് കഴിഞ്ഞാൽ മക്കള എന്തെങ്കിലും തന്നെ ഫ്രിഡ്ജ് തൊറന്ന്ട്ടും അവിടെ തൊറന്ന്ട്ടും ഇവിടെ തൊറന്നട്ടും ങ്ങട്ട് ആകെ കൂടെ
ഇപ്പ ഞമ്മളിപ്പോ നമ്മെ മക്കളോട് പറയില്ലേ ആ ഒരു വീട്
പ്രൈവസിൽ പോയിട്ട് നിക്ക് ഞാൻ മക്കളോട് ആദ്യതന്നെ പറഞ്ഞ് കൊടുക്കതാണ് വേറൊരാളെ വീട്ട് ഫ്രിഡ്ജ് തൊറക്കരുത് ബെഡ്റൂമിൽ കേറരുത് പിന്നെ അവിടെ ഇരിക്കരുത് ഇവിടെ രുത് അഹ്ന് ന്നെ
ആഹ് ഞാനും അതെ ഒരു ഒരു മ്മളെസ്ഥല തെ ക്കും അതിന്റെ മുന്ന ഒരു ക്ലാസേ ണ്ടാവും അപ്പോ അവര് ചോയിക്കും. ഫ്രണ്ടസ് ഒക്കെ ചോദിക്കും ഇവര് ഇങ്ങനെ ഇത്ര ഭയങ്കര കാമാണോചോദിക്കും പക്ഷെ നമ്മെളെ വീട്ടില്. ത്ര കാമായിരിക്കൂല്ലോൽ പക്ഷെ എന്താ വെച്ചാലും വേറൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ പെരുമാറണം ഇവർ. ഇവർ ചെല ആളുകൾ ഒരു മൈന്റും വെക്കൂല മക്കളെന്ത് ചെയ്താലും. അങ്ങനെ ഉണ്ടാവുല്ലോ ഇപ്പം എന്താ പറയാ ഞാനിപ്പം കൊറേ. ഈ സ്റ്റാന്റ് മിറർ ഉണ്ടോ വീട്ടിലുണ്ടോ. എനിക്കത് എനിക്കത് ഭയങ്കര ഇഷ്ടം ഇപ്പ ഇങ്ങനെങ്ങനെ ട്രെന്റ് ആയിട്ട് വന്നിട്ട്.
ഞാന് ചെയിപ്പിച്ചിക്കാണ് ഞാന് ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ എല്ലാ റൂിലും ചെയ്യിപ്പിച്ചിക് സർ
ആ ഇന്റെ ഡ്രസ്സിംഗ ടേബിൾ മേല് മിറർണ്ട്. പക്ഷെ എനിക്ക് ആ സ്റ്റാൻഡിങ്ങ് മിറർ വടെ ഇങ്ങനെ ഒരു കോർണറില് ആ ആ മറ്റേതില്ലേ ഒരു. ഗോൾഡന്റെ ഒരു ഫിനിഷ്ല്ലേ ആ അപ്പൊ ആ. അപ്പോൾ ഞാന അത് ഇവിടെ കടകളിലൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ ചെറിയ ഓഫറിലു അപ്പോൾ എനിക്ക് എനിക്കിത് ലിവി എല്ലോടത്തും കാരണം റൂമിലൊക്കെ നമുക്ക് കുറെേ സാധനം ക അങ്ങനെ കൊണ്ടോയിട്ട് ട്ട് കാര്യല്ലല്ലോ ആകെ കഞ്സ്റ്റഡ് ആകല്ലോ അപ്പം ഞാനിങ്ങന ലവിംഗ് റൂമിലിങ്ങനെ.. സോഫന്റെ ആ ഒരു ടീമിക്ക് അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ ഒരു പേടി വെറുതെന്റെ പൈസ പോക് കാരണം അനൊ. നിക്ക്നിക്ക് ഞാനന്റെ പൈസ ഇറക്കണം ഇക്ക അയിനൊന്നും പൈസ തരൂല്ല. അപ്പൊ എനിക്ക് ഭയങ്കരായിട്ട് ആഗ്രഹം ഉണ്ടാവ അത് ചെയ്യണംമന്ന് പക്ഷെ എനിക്ക് ആലോചിട്ട്.
നടടക്കൂല അമാതിരി മക്കള എനിക്ക് നിക്ക്. ഡോറ് പ്ലാന്റ് വെക്കാൻ ഭയങ്കര പൂതി പക്ഷെന്റെ ചെറിയ മോനെ കൊണ്ട് നടക്കൂല
ആ വലിച്ചിടിയിരിക്.
വലിച്ചിടും അപ്പൊ ഞാന് വാഷ് ബേസിന്റെവിടെ വാഷ്ബേസിന്റെ വിടെ ഒരു ബോട്ടില് എന്റെ ഇതില് ഡൈനിങ് ടേബിള്മ്മേ ഞാനിതേപോല അക്വോറിയ വച്ചിട്ട് ചെറിയരു ബോളഅക്വോറിയ വെച്ചിട്ടായില്മീനും. അതന്നെ കേറിട്ട് മീനിനിം ബോളും ഒന്നും ചെയ്യൂല അയിത്തെ പ്ലാന്റ്സ് ഇടത്ത് ട്ട് നാല് ഭാഗത്തുകൂടെ കേ റേക്കാരും ആ ഓ നാല് ഭാഗത്ത് കേറി വരുമ്പത്തിന്ന് ഓൻ്റെചന്തി മേ നാല് വെര്‌ല് ഇൻ്റെത്.
അത് വച്ച് കുട്ട്യാള് പക്ഷെ അ ഓന അത്ര ചെറുതല്ലേ.. ഓനോട് ഓനത് അത് തെറ്റാണ് അല്ലെങ്കിൽ ശരി യാണെന്ന് പറയാ ള്ള ആ ഒരു സമയം ആയിട്ടില്ലല്ലോ പക്ഷെ ആ ആഹ് ശെ അതാണ് ഞാനും പറഞ്ഞേ
കുട്ടികളൊക്കെന്റെ ഇൻ്റെകുട്ടികളെ കടിച്ച്ട്ട്ച്ചി്ന്റെ .
ആഹ് ശെരിയാക്കും പക്ഷെ മറ്റുള്ളവരാവുമ്പോ പറിം പിന്നെ പ്രത്യേകിച്ച് എന്തറിയൊ പ്പ ഗ്രാൻഡ് മാസ് അങ്ങൻത്തെ..
ആഹ് ഒരു സപ്പോർട്ട് ന്നട്ട് പിന്നെ ഏഹ് ഇവട പിന്ന അതൊന്നുല്ല്യാത്തൊണ്ട് പ്പ പ്രശ്നേ
ആഹ്. ആഹ് അപ്പൊ അവര് വയങ്കര ഒരു സപ്പോർട്ടെയ്യും. ഇവ ഇവര് ചെയ്യുമ്പളല്ലേ ഇപ്പൊ ഓരെന്നെ അവിടുന്ന് തറവാട്ന്നൊക്കെ വെരുമ്പളേയ് ആഹ് അത് ച്ചെ അ ഓര്ക്കൊരു ഉം ഒരു തുംണ്ടാവൂലാ. ഇങ്ങെനെ ചെയ്യണ കാര്യത്തിലൊന്നും അല്ലെങ്കി അത്ട്ക്കര്ത് അത്ട്ക്ക് അങ്ങനെയൊന്നും പറയില്ലല്ലോ അവര്.
അല്ല ഇന്റെ ടി വി റോട്ടേറ്റഡാണ്. വേ ലിവിംഗ് റൂമ്ന്നും ഡൈനിംഗ് ഹാൾന്നും കാണാ. അങ്ങൻത്തെ രീത്യായ്ട്ടാണ് തീര്ച്ചെക്ക്ണാണ് അങ്ങട്ട് തേപോലെ ഞങ്ങള് ഇല്ലാത്ത സമയത്ത്
അത് റൊട്ടേറ്റെയ്തുകൊണ്ടിരിയ്‌ക്കോയ്ച്ച്
അല്ല നമുക്ക് അവ്ട്ന്ന് ങ്ങട്ട് വേണങ്കി ഇങ്ങട്ട് തിരിച്ചക്കാ അങ്ങട്ട് തിരിച്ചെക്കാ ആഹ് ങ്ങട്ട് തേപോലെ വന്ന്ട്ട് വന്ന്ട്ട് ഇത് അത് ങ്ങനെ തിരിച്ച് കൾച്ചി ർങ്ങട്ട് പിന്നെ വയറ് ഇതായിക്ക്ണ്, പിന്നെ കേബിൾ വളയി അപ്പ ഞാൻ സി സി ടിവിന്റെ തിന്റെ അയ്ന്റെ ഉള്ള്ന്ന് അയ്ന്റെ ഒക്കെ ഒരു തിലാണ് കണക്ഷൻ കൊട് ക്യാമറ ആൾക്ക് കിട്ട്ണ്ട്ല്ല അവടെ അർഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ടായിര്ത്തി സംതിങ്ങ അയ്ന്എക്സ്ട്രാ കൊടുക്കു പ്പം കേബ്ൾ ലൂസായ്ക്ക്ണ്. പ്പൊ ഒന്ന് മാറ്റിതാ കൊട്ത്ത്. എന്നാ ഇന്നെ ന്നോടറിം ഞ്ഞി ഒരു പരിവാടി ണ്ടാക്കണ്ടാ റിം ന്നോട്. ഞ്ഞി ഒരു പരിപാടിണ്ടാക്കി കയ്ഞ്ഞാ ഇൻക്ക് ചെലവ് കൂട്തലാണ്, ഫുഡ് കൊടുക്ക്ണത് മാത്രല്ല ഇങ്ങനിം തെന്നാ അങ്ങട്ട്
ആഹ് അതെ, അതെ പക്ഷെ അവര് വെരുമ്പം അമ്മള് ശ്ര ഓല് ശ്രദ്ധിക്കേണ്ട ആണ് അയ്ന് മക്കളെ ഞാനും അതെ പ പരിപാടി ണ്ടാക്കാതക്കാ നല്ലത് എന്തെങ്കിലും ഒക്കായിട്ട്ങ്ങനെ ഒപ്പിച്ച് പോവും അപ്പം പിന്നെ അയിനേക്കാളും നല്ലത് ആ പ പരിവാടിക്കേ ചെലവ്
ചെലവില്ല എണ്ണാവേ ചെലവ് തും തും ഇപ്പം ഞാൻ വന്നിട്ട് ഒരു മാസ് അപ്പം ഇന്നേയ്ക്ക് ഇന്നലേയ്ക്കത്തിന് ട്ടൊ ആയത്. അപ്പേക്കിന് വടെ മൂന്ന് പരിവാടി കയ്ഞ്ഞ്. ഒരങ്ങട് ട്ടോല് വിളിക്കും താക്കൊന്നുല്ല പക്ഷെ ഒക്കങ്ങട്ട് കേറി വ്ട്ട് വെരും വെരും
ആഹ് ആഹ് ഇല്ല്യാല അല്ല വെര്ണേന് കൊയപ്പല്ല അമ്മക്ക് ആ ഒരു നീറ്റായിട്ട് ആ ഞമ്മളെ മൻ അമ്മളെ മൻസ്സ്ലാക്കി അങ്ങനെണ്ടാവോലൊ
നിക്കൂലേയ് ത് എന്താച്ചാ
പിന്നെ ഞമ്മളെ ഓർസിടി മാറ്റണല്ലെങ്കി ഞമ്മള് വൃത്തികേടാക്കിയാണ്ട് ഇടണം.
ഇയ്ക്ക് കയ്യൂലങ്ങട്ട് ന്നേ വന്നട്ട് ങ്ങട്ട് പറയ ആൾക്കാരെല്ലാരും വന്ന് പ്പന്നലെ മ്മാന്റെ ആബ്ബ്ന് വന്ന എല്ലാരുറ്യാ ഒരു വർഷായിക്ക്ണു തോന്ന്ണെന്നെല്ല ട്ട വീട് കണ്ടയ്ഞ്ഞ ഓൽതൊക്കെ ഒരു മാസായപ്പത്തിന് മക്കള് ചൊമര്മ്മക്കൂടി കുത്ത്യര്ഞ്ഞ്ട്ട് ഞാപർഞ്ഞ്
ആഹ് അത് വരും പർഞ്ഞു അഞ്ച് വർഷോ ഏഹ് അഞ്ച് വർഷൊന്നും ആയിട്ടില്ല രണ്ട് വർഷം മിനിമം ഒരു വർഷം എന്തായാലും അങ്ങനൊക്കെ പറഞ്ഞ് ഞാൻ ഇൻയ്ക്ക് ഇവെര്ക്കെന്താ ഞമ്മള് തോത്തി തൊട്ച്ച്
തോത്തി തൊട്ട്ച്ചിട്ന്നേ ഞാൻ പർഞ്ഞു മേമാനോട് ഇത് ഒരിയ്ക്കലും അല്ല ഇത് ആവായിട്ടല്ല പിന്നെ ഇത് ആവ്ണത് തൊടച്ചിട്ടാണ് ഒര് മിൻറ്റ് ഞാൻ പറലെ ഒരു ദിവ സം ആരേലും വന്നയ്ഞ്ഞാ പിറ്റേന്ന് ഞാത് ചൊമര് മൊ ത്തം മിനിക്കി നടക്കലാണ് ർഞ്ഞ്. അണക്ക് പിരാന്താണ്ർഞ്ഞ് ന്നോട്.
ആഹ് പിന്നെ കുട്ട്യേള് ങ്ങനെ വരിണ എല്ലാ വീട്ടിലുംങ്ങനെ പറിം ഞങ്ങളെ ചൊമരൊക്കെങ്ങനെ ഞങ്ങളെക്കാളും മുന്ന് മൂന്ന് കുടിര്ക്കല് കയ് അല്ല കയ്ഞ്ഞ് കുടീർക്കല് കയ്ഞ്ഞോര് തൊക്കെങ്ങെനെ പറിം എന്താ പറയ ചൊമര് ഭയങ്കര വൃത്തികേടാ മക്കള് വെര്ക്കും ഓല് വെര്ച്ചോട്ടേന്ന് പറിംന്ന് പർഞ്ഞ്. പക്ഷെ അത് പെയിന്റടിച്ചാലും ശരിക്ക് സ ത്യം പർഞ്ഞാ പോണില്യ. അയ്ൻ്റൊരു കറ അവ്ടെണ്ടാവും. ആഹ് അപ്പം
ചൊമര് പുട്ടി ഇട്ട് ക്ക്ണ് ട്ടോ അതുകൊണ്ടെന്നെ ഇപ്പ നമ്മളൊരു ചെയറ് നീ ക്കിയത് അവടെങ്ങനെ വെരഞ്ഞാ പോലും അത് അവിടൊരു മാർക്കായിട്ട് കാൺണ് ണ്ട്
കേച്ച് കാണും. ആഹ് അപ്പം അത് അല്ല അമ്മളത്രീം പൈസിം അമ്മളത്രിം എഫേർട്ട് ട്ത്തും അമ്മളെ ജീവിതത്തിന്റെ ഒരാ അമ്മള് ജീവിക്കണെന്നെ അമ്മളെ ഒരു വീടുണ്ടാവ ല്ലെ
ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് ഞങ്ങക്ക്ന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് പിന്നെ ജീവിതം തന്നെ ഇല്ല ഈ ഒരു വീടിന് വേണ്ടി എത്ര ഞാൻ ഞാൻ പറിം ഇന്നെക്കാട്ടിം കളിയാക്കുമ്പം മുറ്റണ്ടാക്കുമ്പം കളിയാക്കുമ്പം ഞാൻ പറിം ഇന്റെ ജീവിതം തന്നെ പോയത് പുതിയൊരു വീട് കൊണ്ടാണ് ങ്ങളൊന്ന് ആലോയ്ച് നോക്കി ഇൻക്കൊരു ജീവിതന്നർഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല ഇപ്പം ഞങ്ങളെ കല്യാണം കയ്ഞ്ഞിട്ട് പതിമൂന്ന് വർഷായി പക്ഷെ ഞങ്ങളെ ജീവിതം സത്യം പറഞ്ഞ ഒരു നാലഞ്ച് വർഷം വർഷം പോലും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവില്ല പ്രവാസിയല്ലേ പിന്നെ ഇന്നട്ട്പ്പം ഒര് തായിരുന്ന
ആഹ് ഞാൻ വിളിക്കാട്ടോ ഇതിയ്ക്ക് ഒരു കോൾ വർണ് ണ്ട് അയ്യോ ഞാൻ വിളിക്കേ
ഓക്കെ ഓക്കെ